കേക്കാവോ ആഹ് കേക്കാവോ? ആഹ് കേക്കാം കേക്കാം. ക്ലിയറാണോ കേക്കാവല്ലോ.
ആഹ് ക്ലിയറാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടെനിക്ക് കേട്ടോ. ഏഹ് ആദ്യമേ വി ളിക്കുമ്പം ആദ്യമേ വിളിച്ച പ്പൊ എനിക്കും എന്നോ ആഹ് മുറിഞ്ഞായിന്നേ കേട്ടേ. അതാ ഞാൻ വീണ്ടും ഹലോ ഹലോന്ന് വെച്ചത് കേട്ടോ. പിന്നേ ആഹ് ഞാനേ കഴി ആഹ് കഴിഞ്ഞ ദിവ സവേ ഞാന് ങ്ങനെ മാർക്ക റ്റിലോട്ട് പോയ സമയത്ത് നമ്മുടെ ഈ പ മീൻ മാർക്കറ്റ് ണ്ടല്ലോ അവിടെ പോയ സമയത്ത് ഒരു കുഞ്ഞിനെ ക്കണ്ടുട്ടോ. അത് അത് ന്തേങ്കിലും ഉണ്ടോ. ശോഷി ചിരിക്കുന്നു. ഞാൻ ചോയ് ച്ചു കുഞ്ഞിനെത്ര വയസ്സായിന്ന് ചോയ്ച്ചാ പറയാ. അതിന് മൂന്ന് വയസ്സായിണ് ന്ന് പക്ഷെ അത് പല്ലൊക്കെ വരുന്നതേ ഉള്ളൂ, പല്ലൊക്കെ വരുന്നുള്ള അപ്പൊ ഞാൻ ചോയ്ച്ചു ഇതെന്താ, ഇങ്ങനെ എന്താ പല്ലക്കെ വരാൻ ഇത്ര താമസിച്ചെന്ന് ചോയ്ച്ചപ്പം എന്നോട്, പറയാ കുഞ്ഞിന് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന്,
ആഹ് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ, ഇപ്പൊ നമ്മള് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് വളർച്ച മൂന്ന് വയസ്സായന്ന് പറഞ്ഞാലും വളർച്ച കുറവായി ട്ട് തോന്നിക്കും, അത് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എനി എന്റെ അറിവില്, കൊറേ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മള്, നമ്മള് അറിയത്തില്ല, ആ അതെ അതെ നമ്മൾ അത് ആദ്യംതന്നെ ഒരു ഡോക്ടറെ കാണ എന്നുണ്ടെങ്കിൽ, അതിനുള്ള നമുക്ക് നേരത്തെ അറിയാൻ പറ്റും,
ആണല്ലേ, പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് ശരീരം ഒന്നും വളരാതിരിക്കുന്ന ഈ വ വിറ്റമിൻ ഡിടെ ഡെഫിഷ്യൻസി കൊണ്ട് മാത്രം ആവണോന്നുണ്ടൊ? അപ്പൊ ഞാൻ നോക്കിയപ്പം ഇ കുഞ്ഞിന്റെ നെഞ്ചൊക്കെ ഉണ്ടിരിക്കുന്നുണ്ട് നെഞ്ച് നമ്മുടെ നമ്മള് പറയില്ലേ പണ്ട് കൂട് കൂ ട്ടിനോക്കെ പറയ്ല്ലേ അത് ശരിക്കും ഈ വ ഡി ഡെഫിഷ്യൻസി കൊണ്ട് മാത്രം ആവണെന്നില്ലല്ലോ ഈ പോഷകാഹാരം, കറക്റ്റ് ആയിട്ട് കിട്ടാതെ വരുമ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ ഈ അ ഒക്കെ തെളി
ആഹ് അതെന്ന് പറഞ്ഞാൽ നെഞ്ചുന്തി വയറൊക്കെ വീർത്തിരിക്കും നെഞ്ചുന്തി അങ്ങനെ ഇരിക്കും,
ആണല്ലേ അത്, ആഹ്, പോഷകാഹാരം കിട്ടാതെ വരുമ്പോഴും ഇതുപോലാവല്ലോ അതായത് ഈ വൈറ്റമിൻ ഡിന്ന് പറയുന്ന സാധനം, നമ്മൾ ആഹാരത്തിൽ കൂടിയല്ലല്ലോ സൂര്യപ്രകാശം കൊള്ളാതെയും, ഒക്കെ ഇരിക്കുന്നുന്നത് കൊണ്ടൊക്കെ ആയിരിക്കത്തില്ലേ വരുന്നത്? അപ്പം ഈ ഇനി ചിലപ്പം ആഹാരം കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടും ആയിരിക്കും അല്ലെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ പോഷകാഹാരങ്ങള കൊടുക്കണന്ന്റിയോ ഉണ്ടെന്ന പറഞ്ഞു തരാമോ,
അറിയ എന്റെ അറിവിൽ എനിക്ക് എനിക്കറിയാവുന്ന രീതിൽ ഞാൻ പറഞ് തരാം കേട്ടോ, ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് റ്റും ഒരേപോലെ ആയിരിക്കത്തില്ല പല കുഞ്ഞുങ്ങളും പല രീതിയിലായിരിക്കും, ഇപ്പൊ മൊട്ട ഇപ്പ നമ്മള് ഇപ്പ നമ്മള്, നമ്മൾക്ക് കുഞ്ഞിലെ തൊട്ട് നമ്മള് കേട്ടിണ്ട് മുട്ട പുഴുങ്ങിയ, തൊ ക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പ അതിന്റെ രണ്ട് രീതിൽ എടുക്കാം മൊ മുട്ട വെള്ള മഞ്ഞ അങ്ങനെ രണ്ട് രീതിയില് കൊടുക്കാൻ പറ്റും, ഇ ഇതിന് ഏറ്റവും കൂടി അതിന് നമുക്ക് ഏറ്റവും, ആ മൊട്ടയുടെ ഉള്ളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ ഇത്ന്ന് ആ പ്രോട്ടീൻന്ന് പറയുന്നത് ആ മഞ്ഞ എന്നാണ് പറയുന്നത്, കുഞ്ഞുങ്ങക്കും ആഹ്, മഞ്ഞ ആണ്ന്നാണ്, പറയുന്നത് പക്ഷെ നമുക്ക് വല്ല്യ വല്യ ആളുകൾക്കാ മഞ്ഞ കഴിക്കരുത്, കുഞ്ഞുങ്ങൾക്ക് ഇത് രണ്ടും കൊടുക്കാന്നാണ് പറയുന്നത് ഏതോ ഒരു ഡോക്ട്ടറി ന്റെ വീഡിയോ കണ്ടപ്പോ ഞാൻ കേട്ടതാണ്
പക്ഷെ എന്റെ അറിവൽണ്ടല്ലോ എനിക്ക് തോന്ന്ന്നത് ഒരു ഒരു ഒരു വയസിന് ശേഷം അതായത് ഒരു വയസ്സിന് ശേഷം, ഒന്നൊന്നര വയസ്സക്കെ ആവുമ്പോഴായിരിക്കും മൊട്ടയുടെ വെള്ളയും ആ മഞ്ഞയും കൂടെ കൊട് ക്കണ്ടന്ന് ഈ മഞ്ഞക്കകത്തുണ്ടല്ലോ മഞ്ഞക്കകത്ത്,. ആഹ് പ്രോട്ടീൻ മാത്രല്ല വൈറ്റമിൻ ഡിയും ഉണ്ടെന്ന ആഹ് ഞാൻ അറിഞ്ഞിരിക്കുന്നെ അതെന്റെ അറിവ് ശരിയാണോന്ന് അറിയത്തില്ല ഞാൻ എവിടെയൊ വായിച്ചതാ, വൈറ്റമിൻ ഡിയും ആഹ് പിന്നെ അത് പോലെ അയിന് വേണ്ട വി റ്റാമിൻസും ഒക്കെ മുട്ടയ്ടെ ആഹ് മഞ്ഞക്കാകത്ത്ന്ന് കിട്ടാന്നാ പറഞ്ഞെ. പ്രോട്ടീൻസും ആഹ് കൂട്തലണ്ടെന്ന്. പിന്നെ വെള്ള ആഹ് വെള്ള കുഞ്ഞുങ്ങക്കൊര് രണ്ട് വയസ്സിന് ശേഷമെ..... കൊടുക്കാം പാടുള്ളൂന്നാ ഞ ഏഹ് ഒന്നാ ഒരൊ ഒന്നൊന്നര വയസ്സിന് ശേഷം.
രു എന്തായാലും മ്മള് ഒരു വയസ്സിന് മുന്നെ അല്ലെ. ഇപ്പം ചെലര് ഇ ഈ ആറ് മാസം. ഏഴെട്ട് മാസാവ് മ്പൊത്തൊട്ട് കൊടുക്കും. അങ്ങനെ കൊട്.... ക്കര്ത്. ഞാനും കേട്ടിട്ടുണ്ട് ഒന്നൊന്നര വയസ്സാവാതെ ആ വെള്ള പോലും കൊടുക്കരുതെന്ന് കേട്ട്.... ട്ടുണ്ട്. പിന്നെ അതിന് ഇച്ചിരി വളർന്ന കുഞ്ഞുങ്ങൾക്ക് കൊട്ക്കുന്ന കാര്യാണ് പറഞ്ഞത്. പിന്നെ ഈ കുഞ്ഞു പിള്ളാർ.... ക്ക് ഈ പയറ്, ക്യാരറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് മിക്സെയ്തിട്ട്... കൊടുക്കാം പറ്റും. ഈ
തെളപ്പിച്ചിട്ടാണൊ?
മൊളപ്പിച്ചിടാതെ. അല്ല അല്ല മൊളപ്പിച്ചിട്ട്. മൊളപ്പിച്ചത് കൊടുക്കുന്നാന്നെ ഏറ്റവും നല്ലത്.
ആഹ് ആഹ് ആഹ്. അതപ്പ ഇങ്ങനെ ആവീല് ഞാ ചോയിക്കട്ടെ നമ്മള് കഞ്ഞിയായിട്ടൊക്കെ ഇപ്പൊ പനിയൊക്കെ ഒള്ള സമയത്താണെങ്കിൽ നമ്മ്ള് ആഹ് പയറും, കഞ്ഞിയും കൂടെ അതായത് കഞ്ഞി, ചോറ് അരിക്കകത്ത് നമ്മള് പയറ് കഴുകി നമ്മടെ മറ്റെ ചെറുപയറ്ന്ന് പറയത്തില്ലെ
ആഹ് ചെറുപയറ്, പച്ചപ്പയറ് അതെ അതെ.
ആഹ് അഹ് അത് നമ്മക്ക് ഏഹ് കുക്കർനാകത്തിട്ട് ഒര് രണ്ട് വിസ് ലടിച്ച് അങ്ങനെ കൊടുക്കാവല്ലൊ. രണ്ടോ, മൂന്നോ വിസ്. ലടിച്ച് കഴിയുമ്പം അത്
പയറൊക്കെ ഏത് രീതി വേണേലും കൊടുക്കാം. പക്ഷെ അത് മൊളപ്പിച്ച് കൊടുക്കുന്നാണ് ഇച്ചിരി കൂടെ നല്ലതെന്നം കേട്ടി... ട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടു ഉണ്ട്. മൊളപ്പി ച്ചിരി കൊടുക്കാറുണ്ട് വീട്ട്ലുള്ള കുഞ്ഞുങ്ങക്ക്. പക്ഷെ മ് നമ്മളാ രീതിയിലേ.... പയറും, കഞ്ഞിയായിട്ട് കൊടുക്കൂന്ന് പർഞ്ഞിട്ടില്ല. അതൊക്കെ ഏറ്റവും നല്ല കാര്യ തന്നെ വിസ്‌ലടി കുക്കർനകത്ത്... ട്ട് വേവിച്ച് കൊടുക്കുന്നത്.
പിന്നെ ഈ ഹെൽത്ത് മി ഹെൽത്ത് മിക് സൊക്കെയുണ്ടല്ലൊ ഈ നട്സും അതെല്ലാം കൂടെ മിക്സ്... ചെയ്ത് വരല്ലെ. അതും നല്ലതാണൊ?
അത് നല്ലതാ നല്ലാ. അത് കൊടുക്കാം.
അത് ഇത്പോലെ അതുപോലെ ഈ ഡെയ്ഡ്സ് ഒകെണ്ട്ലൊ ഫ്രൂഡ്സ് കൊടുക്കണംന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്.
ഫ്രൂഡ്സ് കൊട്ക്കാം. അഹ് കൊടുക്കാം അതിനും ആഹ് ഫ്രൂ സുംന്ന് പർഞ്ഞാ എല്ലാ ഫ്രൂഡ്സും പറ്റത്തില്ല. ഈ മുന്തിരി പോലൊള്ള ഫ്രൂഡ്സൊന്നും കൊട്ക്കരുത്. അത് കഫക്കെട്ട് ണ്ടാക്കും കുഞ്ഞുങ്ങക്ക്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതൊക്കെ വല്ലപ്പോഴും കൊടുന്നോണ്ട് കൊഴപ്പല്ല. പക്ഷെ ഡെയ്ലി അങ്ങനെ മുന്തിരി ഒന്നും ഇതിനാത്ത് കൊടുക്കരുത്. ആപ്പിൾ ഡെയ്ലി കൊടുക്കാം. ഏഹ് ദിവസൊം കൊടുക്കാം പറ്റും.
പഴം കൊടുക്കാല്ലൊ അല്ലെ. ബനാനേല്, മാതളം
മാതളം കൊട്ക്കാം. മാതളം കൊടുക്കാം. കൊടുക്കാവെന്ന് കേട്ടി... ട്ടുണ്ട്. ത് അതിൽ പിന്നാണ് നമ്മള് വീട്ട്ലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. അപ്പൊ മാതളം കൊടുക്കാൻ നല്ലാ. ആപ്പിള് കൊടുക്കാൻ ദിവസൊംന്നല്ലാണ്. മാങ്ങ നാരുള്ള ഏഹ് ഫ്രൂട്ട് സൊക്കെ ആണെങ്കി കൊർച്ചൂടെ നല്ലാ. ഈ മാങ്ങയിലൊക്കെ നാരുണ്ടല്ലൊ അത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ പിന്നേ ഇത് ഉം പഴം കൊട്ക്കാം. ഉം. അതിനെപ്പറ്റി എനിക്ക് വല്ല്യ അറിവില്ലാ. ഏത്തപ്പഴം കൊടുക്കാൻ പറ്റും ഏത്തപ്പഴം കൊടുക്കുന്നത് നെയ്യ് ഏത്തക്ക ഇട്ട് വാർത്തൊക്കെ കൊടുക്കുന്ന ഇച്ചിരൂടെ നല്ലതാ നെയ്യ്
വാട്ടിയല്ലേ വാട്ടീട്ടല്ലേ?
കൊടുക്കുന്നത് നല്ലതാ ഉം പിന്നെ പുഴുങ്ങി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് പുഴുങ്ങി കൊടുക്കാം അത് ഏറ്റവും നല്ലോം. ആഹ് നാാര് കളയണം. ആ കറുത്ത നാര് അത് കുഞ്ഞുങ്ങൾക്ക് വയറ്റില് പിടിക്കത്തില്ല അത് കൊടുക്കരുതെന്നാ പറയുന്നെ അത് കളഞ്ഞിട്ടാ മഞ്ഞ നമ്മക്കാ ബാക്കിയുള്ളതെല്ലാം കൊടുക്കാം.
ആഹ് പിന്നെ ഞാൻ ചോയ്ക്കട്ടെ ഈ കണ്ണങ്കായയുടെ പൊടിയില്ലേ. ഈ കായ്പ്പൊടി എന്ന് പറയുന്ന സാധനല്ലേ അത് നമക്ക്- ആഹ് ഒരു ആറു മാസം ആറു മാസം അതായത് നമ്മള് ഏഹ് ഖരം ആയിട്ടുള്ള ആഹാരം കൊടുത്ത് തുടങ്ങുന്നൊരു സ സമയണ്ടല്ലോ ആറ്മാസത്തിന് ശേഷം
അതെ അതെ
അന്നേരം നമ്മക്കീ കുറുക്ക് പോലെ കൊടുക്കാനായിട്ട് ഈ
ഏറ്റവും നല്ലത് റാഗി, ഏത്തക്ക പൗഡർ, ഏത്തക്ക പൊടിയിൽ മ റ്റെ ഈ എന്ത്വാ അമൃതം പൊടി അഹ അമൃതം പൊടി കിട്ടും അത് അതൊക്കെ കൊടുക്കാൻ നല്ലതാ കുഞ്ഞുങ്ങക്ക് ഈ അമൃതം പൊടിന്നൊക്കെ പറഞ്ഞാന്താ? അംഗനവാടിന്ന് കിട്ടുന്ന അത് ന്ന് പറഞ്ഞാ അയിനാത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് ഏറ്റും നല്ല പൊടിയാ. അതിനകൊണ്ട് ഇപ്പം കുറുക്കായിട്ട് കുടി ക്കാത്ത കുഞ്ഞുങ്ങക്ക് അത് പലഹാരങ്ങളുണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ അട ഉണ്ടാക്കത്തില്ലേ
ആഹ്
അടയൊക്കെ ഇണ്ടാക്കുമ്പ അങ്ങനൊക്കെ ഉണ്ടാക്ക അതിപ്പോ ഈ ആറ് മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കല്ല കേട്ടോ അത് അ കുഞ്ഞുങ്ങളാ പ്രായത്തിൽ ഒന്നും കഴിക്കത്തില്ല. ഇപ്പൊ ഒന്നര വയസ്സ് രണ്ട് ആഹ് പ്രായള്ളവര്- കുഞ്ഞുങ്ങക്ക് കൊടുക്കാൻണ്ടാവില്ല, മൂന്ന് വയസ്സ് വരെ ഈ പൊടി കിട്ടും അമൃതം പൊടി അപ്പൊ ചവച്ച് കഴി ക്കാൻ പ്രായമായ കുഞ്ഞുങ്ങക്കീ ആഹ് ഒന്നെങ്കി അടയുണ്ടാക്കി കൊടുക്കാം, ഈ ലഡു പോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ. നെയ്ക്ക നെയ്യ് വറ്ത്തിട്ട് അമൃതംപൊടി നമ്മള് വറത്തിട്ട് ശർക്കര പാനീ ഉണ്ടാക്കീട്ട് അയിനാത്തിട്ട് ഇങ്ങനെ ഇണ്ടാക്കൂല നെയ്ക്കാകത്തിട്ട് ലഡു പോലെ ഒക്ക കൊടുക്കല്ലോ, ചെല കുഞ്ഞുങ്ങക്കൊക്കെ അതിഷ്ടാവും വ അതെ അതെ വരട്ടിയെടു അങ്ങനെയാണ് അതെ അതെ ഹൽവയുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ചെല കുഞ്ഞുങ്ങൾക്ക് ഇത് പിടിക്കത്തില്ല കഴിക്കത്തില്ല. അപ്പൊ അത് കടിക്കുന്ന ആഹ് കഴിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇത് ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം ടേസ്റ്റ് വ്യത്യാസം വെരും. കുറുക്ക് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പൊ ഈ ഹൽവ പോലം ഉണ്ടാക്കി കൊടു ത്താലോ ലഡു ഉണ്ടാക്കി കൊടുത്താലോ കഴിക്കാത്തവരാണ് ചെല കുഞ്ഞുങ്ങക്കി അടയുണ്ടാക്കി കൊടു മ്പോയായിരിക്കും കഴിക്കുന്നത് അപ്പൊ ഓരോ അവര അമ്മമാർക്ക്റിയാലോ കുഞ്ഞുങ്ങടെ ടേസ്റ്റ് അപ്പൊ ഇതെല്ലാം സാധനം ഒന്നാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കി ഏറ്റവും നല്ലതായിരിക്കും.
പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മക്ക് കടേന്ന് ഈ സിർലാക്കൊക്കെ മേടിക്കാൻ കിട്ടില്ലേ അപ്പൊ സിർലാക്കൊക്കെ എ പിള്ളാർക്ക് കൊടുക്കുന്നത് നല്ലത അല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശെ
അല്ലെന്ന് ഞാനും കേട്ടിട്ടുണ്ട് അല്ലെന്ന് ഞാനും കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്കറിയത്തില്ല കേട്ടോ അത് ഇതുവരെ വീട്ടിലുള്ള കുഞ്ഞുങ്ങക്ക് കൊടുത്തിട്ടേയില്ല അത് അ അയിനുള്ള ഒരു എന്താ ആഹ് ഒരു ഞാൻ കൊടുക്കുന്നയിന് മുമ്പായിട്ട് ആഹ് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആഹ് വാങ്ങിച്ചിട്ടില്ല എനിക്ക് അതിനെപ്പറ്റി വല്യ അറിവില്ല
ഷുഗർ ഷുഗർ കൂടുതലാണെന്ന ഞാനൊരു ന്യൂസി
ആഹ് ഷുഗർ കൂടുലാന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ
പക്ഷെ ഇ പ്പഴാണ് ഇപ്പൊ പുതുതായിട്ടത് അങ്ങനെ ഒരു ന്യൂസും കേസും ഒക്കെ വന്നത് കൊണ്ട് ഷുഗർ കൊറച്ചിട്ട് അവരത് ഷുഗർ ഇല്ലാതെ ഇപ്പം ആഹ് ഇണ്ടാക്ക്ന്ന് പുതിയത് വന്നിട്ടുണ്ട് പുതിയ എഡിഷൻ വന്നുന്നുള്ളത് എന്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ എന്നോട് പറഞ്ഞാണ് ഇതുപോലെ ആഹ് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിട്ട് ഇത് മേടിക്കന്നെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ ഇതുപോലെ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് പറഞ്ഞു അല്ല അവരത് കേസ് വന്നതുകൊണ്ട് അവരത് പുതുക്കീട്ട് വേറെ ഇതാക്കിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു
ആ ചെലപ്പോ അത് മാറ്റിയിട്ടുണ്ടായിരിക്കും അത് അറിയില്ല അതിനെപ്പറ്റി ഈ ഷുഗറിന്റെ കാര്യം പറഞ്ഞപ്പോളാ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്ന ഒരുപാട് കൊടുക്കാറില്ലേ
ഉം
കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പിന്നെ ഒത്തിരി മധുരം കൊടുക്കെ ആഹ് മധുരം കൊടുക്കരുത് പിന്നെ അങ്ങനെയുള്ളവർക്കാണ് ചെറു പ്രായത്തിൽ തന്നെ ഈ ഷുഗറൊക്കെ വരുന്നത് നമ്മള് ഇപ്പൊ കാരണം വരുന്നത് അത് അങ്ങനെ വരുന്ന കഴിക്കുന്ന കുഞ്ഞുങ്ങക്കാണ് വരുന്നത് ഇപ്പം ചോക്ലേറ്റ്സ് മാത്രല്ല പാക്കറ്റ് ഫുഡിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് പാക്കറ്റ് ഫുഡ് ഏതാണെങ്കിലും നമ്മള് ഈ ചോക്ലേറ്റ് മാത്രം കഴിച്ചുകൊണ്ട് കുഞ്ഞിന് ആ ഇങ്ങനെ വരുമന്ന് പറഞ് നമ്മൾ കൊടുക്കാതിരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ പാക്കറ്റ് ഫുഡ് ആണെങ്കിലും ആ എല്ലാത്തിനകത്തും തുണ്ട് നമ്മളത് നോക്കണം നോക്കി വായിച്ചിട്ട് വേണം കൊടുക്കാൻ
ഇഗ്രീഡിയൻസ് അല്ലേ ഈ ഈ ഇതൊക്കെ ന്ന് പറഞ്ഞാൽ ആഴ മാസത്തിലോരെണ്ണം ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ
കൊടുക്കാവൂ എന്നാണ് പറയുന്നത് ഇപ്പം ന ഈ ഒരു ഡോക്ടർ പറയണ കേട്ടിട്ടുണ്ട് ബിസ്ക്കറ്റ്ന്ന് നമ്മള് ചോക്ലേറ്റ് ഒരു ഒരു പാക്കറ്റായിരിക്കും കുഞ് കഴിക്കുന്നത് പക്ഷെ ബിസ് ബിസ്ക്കെറ്റെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങക്ക് കൊടുക്കാവൂ അതില് ഒന്നോ രണ്ടോ അതോ ഒന്ന്പോലും കഴിക്കരുത് എന്നാലും ഒരെണ്ണം ഒന്നോ രണ്ടോ ബിസ്ക്കറ്റിനകത്തുന്ന് ഒന്നോ ഒന്നോ രണ്ടോ ഈ ഒരു പാക്കറ്റ് കഴിക്കുമ്പോ ഓർത്തോണം അത്രയും കുഞ്ഞുങ്ങള് ഒരു കുഞ്ഞുങ്ങളുടെ ശരീരത്തിനത് ബാധിക്കുവാണ്
ഉം അതല്ല ഇത് മറ്റേ റീ റിഫൈൻഡ് റിഫൈൻഡ് ഫ്ലോർന്ന് പറഞ്ഞിട്ട വരിയ അതായത് മെയിനായിട്ട് മൈദ മൈദയ്ക്കകത്താണ് ഒരു സാധനം ഗുണമുള്ള ഒന്നുല്ല വെറും പശ മാത്രാ
വേസ്റ്റ് മാത്രമാണ് ഈ മൈതാന്ന് പറയുന്നത് അതാണ് ഉം
എങ്ങനെ ഇരിക്കുന്നു
അ
എന്നാ ശരി എന്നാ ഏ നാളെ വിളിക്കാം കേട്ടോ ശരിയെന്ന ഓക്കെ